ഹലോ സുഖം തന്നെയല്ലേ ആഹ് കേക്കുന്നുണ്ട് സുഖം തന്നെയല്ലേ
ആഹ് സുഖായിട്ട് പോകുന്നു എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ നല്ല ശുഖം തന്നേണ് കൊഴപ്പൊന്നുല്ല
ആഹ്
ഫുഡ് ഫുഡ്ഡൊക്കെകഴിച്ചോ
ആഹ് കഴിച്ച്
ഉം എന്തേ കഴിച്ചേ
ആഹ് അത് ഉച്ച്ക്ക് ചോറ് മീൻകറി തന്നെ പിന്നെ വൈകുന്നേരം ചായ മിക്സ്ച്ചറ് അത് കഴിച്ച്
ആഹ് വൈന്നേരം ചായിം ലഘു പലഹാരം എന്തേലും വേണല്ലേ
ആഹ് അതെന്നെ മക്കക്കെന്തെങ്കിലും കടി നിർബന്ധ ഞാ അങ്ങനധികം എണ്ണക്കടികള് കഴിക്കാറില്ല.
ആഹ് ഉച്ചക്കെന്തേയിരുന്നു മീനോ മീൻ കറിയോ
ആഹ് മീൻകറി അത് മീന്റെ പേര് ചൂരെണ്ടല്ലൊ ചൂരേരെ
ആഹ് ആഹ് അയ്‌ശരി വീട്ട് അട് അടുത്ത്‌കൂടി വരൊ അതൊ ടൗണിന്ന് വാങ്ങിക്കൊണ്ടിയ
ആഹ് അവിടെ മീൻവണ്ടി മീൻവണ്ടി അടുത്തൂടെയും വരും പിന്നെ ഒരുപാട് മീൻ കടകളൊണ്ട് ഒര് ഏക ദേശം ഒരു നാല് മീൻകടകളൊണ്ട് ഇവിട
അയ്‌ശരി അപ്പ പിന്നെ ഏത് മീൻ വേണേലും ഞമ്മക്ക് സെല ക്ട് ചെയ്ത് ആഹ് എപ്പ വേണേലും വാങ്ങാലോ
ആഹ് എപ്പഴ് വേണെങ്കിലും വാങ്ങാം.
ഉം
ആഹ് ടൗണന്ന് പറയുമ്പാ ആഹ് കുറച്ച് എല്ലാം ഉള്ളത് കോളേജ് സ്കൂള് എല്ലാം ഒണ്ട് എന്നാല് സിറ്റിക്ക കോന്നു പറയുമ്പ കൊറച്ചങ്ങ് അകത്തോട്ട് പോണം നമുക്ക് എന്താവശ്യണ്ടെങ്കിലും ഇവിടെന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയാ മതി.
ഏഹ് അയ് ശരി ഇവിടെ ആകെ ഒരു മീൻകാരനാ വരിയാ കൊറച്ച് ഉള്ളി ഉള്ളിലാണ് ഞങ്ങള് ഒറ്റ ആളേ വരൊള്ളു
ആഹ് അവരില്ലെങ്കി പിന്നെ വേ
ആഹ് അവര് ഇല്ലല്ലേ വേറെ വെരില്ല അവരില്ലെ പിന്നെ മീന് ഇല്ല അന്ന്. ഇവരെ ടൗണക്കൊക്കെ പോണങ്കി കൊറച്ച് പോണം കൂടുതൽ ഒരു നാലഞ്ച് കിലോമീറ്ററ് പോണം. പിന്നെ മീനോ കിട്ടണെങ്കില്
ആഹ് എന്റെ വീടും അങ്ങനെയാണ് ഏഹ് അവിടെ ഒന്നോ രണ്ടോ വണ്ടി ക്കാര് വരും അവര് വന്നില്ലെങ്കി പിന്നെ ഓരോ രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോയാ കി ട്ടും എന്നാലും കുറേ നേരം ഇങ്ങനെ എപ്പഴ് വരുവന്ന് ഇങ്ങനെ കാത് അല്ലെങ്കി പിന്നെ ഇതേപോലെ അഞ്ച് കിലോമീറ്ററ് അപ്പറംപോണം.
അത് ശരി ഉം പിന്നെ പോകാനും ബുദ്ധിമു ട്ടാണ് അപ്പൊ പിന്നെ അന്നത്തെ ദിവസം വേറെന്തെങ്കിലുക്കെ കോഴിമുട്ടേ. അല്ലെങ്കി ഒണക്കമീനോ അങ്ങനെ എന്തേലുക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും
ആഹ്
അല്ലേ പിന്നെ ടൗണിലൊക്കെ പോവാണെങ്കി മേടിച്ചെന്റരും.
ആഹ് അത് തന്നെ ടണിലൊക്കെ പോണെങ്കി തലേന്നെ വാങ്ങിുവെച്ചാ പിറ്റന്നെ എടുക്ക ആവശ്യംങ്ങൾക്ക് പോവേ.. ഉം
ഉം സ്പെഷ്യൽ ഫുഡ് ഒന്നൊക്കെ ഇണ്ടാക്കലുണ്ടോ വീട്ടില്
ആഹ സ്പെഷ്യല് ബിരിയാണി അങ്ങനെയെല്ലാം ഉണ്ടാക്കാം നെയ്ച്ചോറ് അതെല്ലാംണ്ടാക്കും.
മന്തിക്കെ ണ്ടാക്കലുണ്ടോ?
മന്തി ഒരു വട്ടം ഉണ്ടാക്കി അത് ശരിയായി മന്തിന്റെ കി.. കിറ്റുണ്ടല്ലോ അത് മേടിച്ചാണ് ണ്ടാക്കിയത്.
ആ നിങ്ങള്ണ്ടാക്കുവോ എല്ലാ ഫുഡ് ങ്ങളുംണ്ടാക്കോ
ആഹ എല്ലാ ഫുഡും ഉണ്ടാക്കും ഇപ്പ മക്കളായതിന് ശേഷം പിന്നെ എല്ലാം ഉണ്ടാക്കി. ല്ലി പറ്റോ വെളി പുറത്ത്നിന്ന അധികം കഴി... ചൂടല്ലോ അത് എപ്പോഴായാലും അത് ദോഷംല്ലേ ഒരുപാട് ഹോട്ടൽ ഫുഡ്.
ബ്രേക്ക്ഫാസ്റ്റ്ന്താ ണ്ടാക്കല്.
ആ അപ്പം 'ദോശ 'പുട്ട് 'ഇഡ്ലി അങ്ങനെല്ലാംണ്ടാക്കും
ഉം കറി ഉണ്ടാകൊ..
ആ കറി സാമ്പാർ കടലക്കറി അങ്ങനെ ചമ്മന്തി ആ അങ്ങനെ കറികളെല്ലാം ഉണ്ടാക്കാം
ഉം
ഉം ആ അവിടെ എന്തായിരുന്നു.
ഇവിടെ ഇന്ന് പുട്ടെയ്ര്ന്നു ഗോതമ്പ് പൊടിം അരിപ്പൊടിം പാടെ കൂടിയിട്ടുള്ള പുട്ടേയ്ര്ന്നു അങ്ങനെണ്ടാക്കുമ്പോ ഞങ്ങള് കറിയന്നും ഉണ്ടാക്കില്ലല്ലേ ഈ പുത്തിന് സദാ പുട്ട് ഹ് കുറ്റിപുട്ട് ഇവിടയാണെങ്കില് കറി ഇണ്ടാക്കും
മ്മ്
ഇപ്പണ്ടാക്കും കലക്കിപ്പാർന്ന്ട്ട് അരി അരച്ചിട്ട്ള്ള ഉപ്പണ്ടാക്കും ദോശണ്ടാക്കും പിന്നെ ചപ്പാത്തി നൂൽപുട്ട് നെയ്സ്പത്തിരി ഒ ഇപ്പണ്ടാക്കും ദിവസം ദിവസം ഇങ്ങനെ മാറി മാ ആ മാറി മാറിണ്ടാക്കും പത്തിരിയൊക്കെണ്ടാക്കോ
ആഹ് നെയ്സ്പത്തിരി അങ്ങനെ അധികം ഉണ്ടാക്കലില്ല അതിന്റെല്ലേ കട്ടിയുള്ളതിനെ ഉറട്ടിന്ന് പറയും ഇവിടെങ്ങനെ അധികം ഇങ്ങനെ പത്തിരിങ്ങനെ ഉണ്ടാക്കാറില്ല വല്ല പ്പോഴേണ്ടാക്കാറുള്ളൂ
ആഹ്
ആഹ് ഈ വടക്കം ഭാഗത്തോട്ടാണ് കൂടുതൽ ഇങ്ങനെ പ ത്തിരിണ്ടാക്കണന്ന്ങ്ങനെ പറയും
ആഹ് നെയ്സ്പത്തിരി തിന്നാനൊക്കെ നല്ല രസ സാണ് ക്ഷേ നമ്മളിപ്പോരുപാട് നേരം പണിട്ക്കണം കൊറേ ആളുകളൊക്കെ ഉള്ളടു ടുത്തൊക്കെ കൊറേ പണിട്ക്കണം അത്ണ്ടായി ആയി കിട്ടാന് ഹ്മ്മ്
ആഹ് അതുകൊണ്ട് ഒരുപാട് നേരങ്ങനെ നിക്കാൻ പാട അപ്പൊ അരി അരച്ച് എന്തെങ്കിലും ഉണ്ടെങ്കി
ആഹ ഏറ്റും എളുപ്പം ഇവിടെ അങ്ങനെ കുർ ത്ത്‌ന്നും ഫുഡോന്നും കഴിക്കില്ല ഞങ്ങളെ വീട്ടില് കുറെ ആൾക്കാരുണ്ടാവോട്ടെന്നെ പുറത്തുന്ന് ഫുഡ് വാങ്ങി കഴിച്ചാങ്ങക്ക് മുതലാവൂല നല്ല പൈസിം കൊടുക്കണം അപ്പൊ ഞങ്ങളൊക്കെ വീട്ടില്ണ്ടാക്കന്നെ ആ
വെ വെളിയിലുള്ള ഫുഡേ മ്മള്ങ്ങനെ ഒരുപാട് കഴിച്ചൂടാ നമ്മള് വീട്ടില്തന്നെ ഇപ്പൊണ്ടാക്കലോന്ത് മേടിച്ചും
അ ആ പിന്നെ ഞങ്ങള് പൊറാട്ടക്കേ എപ്പളേലും വേടിക്കും അതന്നെ പുറത്തന്ന് വേടി
ആഹ് പൊറോട്ടയൊക്കെ ഭയങ്കര പാടാ ഞാൻ രിക്കെണ്ടാക്കിട്ടുണ്ട് ഭയങ്കര കൊറെ മണിക്കൂറത്തെ കഷ്ടപ്പാട് വേണതിന്
അയിക്കും നല്ലത് ഞമ്മക്ക്ന്ന വാങ്ങ തോന്നും. ബടിം മക്കക്ക്തേമാരി കുറെ കുർച്ചീസും കൂടുമ്പോ ഒരു പൊറോട്ടക്ക് പൂത്യാവലാണ് അപ്പൊ ഞങ്ങള് അയിന്റെം അതു അയിന്റെ കറിം വേടിക്കും അതന്നെ വേടി ഫുള്ള്പുറത്തൊന്നില്ല അതൊന്നുവേടിക്കലില്ല ഒക്ക വീട്ട് തന്നെ ണ്ടാക്കു ച്ചരിമ്പളാണെലു അങ്ങൻ തെന്നെ എന്തെങ്കിലൊക്ക സ്നാക്സൊക്കെ, പഴമ്പൊരി, പൊക്കവട, അങ്ങൻത്തെന്തേലൊക്കെ വീ ട്ടില്ണ്ടാക്കും
ആഹ് ഇപ്പൊ എന്തുവേണെങ്കിലും നമ്മക്ക് ഉണ്ടക്കാല്ലോ, സ ഇവിടെ എല്ലാം സാധനം അടുത്ത്‌ കിട്ടും, സൂപ്പർമാർക്ക ക്കറ്റ് ചെന്ന ഏത് സാനം വേണോങ്കിലും എടുക്കാംമക്ക് വീ ട്ടീന്നുണ്ടാക്കാലോ, ഇപ്പ യൂട്യൂബ് തൊറന്ന എന്തെല്ലാ റെസിപ്പികളാണ് നമ്മ പണ്ടല്ല ഒരാളോട് ചോദിക്കണവാര്ന്നു ഇപ്പ അങ്ങനെന്നുല്ല യു
പ്പേത് മോഡല് വാണേലും ഏത് വെറൈറ്റി വാണേലും ഞമക്ക്ണ്ടാക്കാലൊ
ആഹ് ഒരു ആഹാരത്തില് തന്നെ എന്തെല്ലാ വെറൈറ്റികള് യു റ്റൂബ് വന്നയ്ന് ശേഷവല്ലേ. ആഹ് ആഹ് കഞ്ഞിവെള്ളം വെച്ച് വരെ അലുവ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടോയി
ആഹ് അങ്ങനെണ്ടാക്ക്ണ ആൾക്കാരു ഇണ്ടയ്
പക്ഷെ അതെല്ലാം ടേസ്റ്റ് ആണോന്തോ ഞാ
ഏ ഞാനുങ്ങനെ എല്ലാ ഫുഡും യൂട്യൂബില് കണ്ട് ട്രൈ ചെയ്യലില്ല. ഞമ്മള് ഇണ്ടാക്കണേ ഫുഡന്നെ ഒന്ന് വെറൈറ്റിക്കിട്ടങ്ങട്ടും ങ്ങട്ടും ഒന്ന് നോക്കാന്ന്ന്നെ ള്ളു
അത് തന്നെ എല്ലാം ട്രൈ ചെയ്യാൻ ഞാനും നോക്കിട്ടില്ല. ഞമ്മക്ക് ഉണ്ടാക്കിയമ്മക്ക് എക്സ് എക്സ്പീരിയൻസുള്ളത് ആഹ് പിന്നെ സക് സക്സസായാലും നമ്മക്ക് ഇഷ്ടവും കൂടെ ഉണ്ടല്ലോ, ഓരോ ആഹാരം നമ്മക്ക് ഓരോ ഇഷ്ട്ടോല്ലേ ആഹ്
അതെ, പിന്നത് എല്ലാര്ക്കും പറ്റും വാണം വീട്ടിലാകുമ്പളും എല്ലാര്ക്കും പറ്റണം മറ്റേത് ഒരാൾക്ക് പറ്റിട്ട് മ റ്റ്ള്ളോര്ക്ക് പറ്റീറ്റില്ലെങ്കി അമ്മള് ഇണ്ടാക്ക്ണതും വെർതായി, പിന്നെ അവർക്ക് വേറീണ്ടാക്കണം
ആഹ് അതൊക്കെ പാടാണ്, ഇവ്ടങ്ങനേണ്, ഇവ്ടെ ചെല സമയത്ത്ങ്ങെ രാത്രി ഞാൻ ഇങ്ങനെ നല്ല ആഹാരം ഉണ്ടാകുമ്പോ, ആഹ് മക്കൊക്കൊന്ന് ആഹ് പിന്നെ ആഹ് ഹസ്ബന്റിന്റെ വാപ്പക്കൊന്നും ഉമ്മാക്കൊന്നും അതൊക്കേ ഭയങ്കര
ആഹ് ഭയങ്കര സ്വാതെന്നേണത്. ബടെ പിന്നെ അങ്ങനെ ഇണ്ടാവൂല ബടെ എല്ലാര്
അല്ലെങ്കി ഒരു ജോലിചെയ്യണങ്കിൽ എല്ലാരേം സഹായം ഒണ്ടങ്കില്ലേ നമ്മക്ക് പ്രശ്നവില്ല, ആഹ് ആഹ്
അതൂടില്ലെങ്കി നമ്മള് ഒറ്റക്കെന്നെ ഞമ്മക്ക് വെർപ്പുട്ച്ചോയ്
ആഹ്
ഞമ്മക്ക് ണ്ടാക്കി പണി ഇട്ത്ത്ട്ട് നമ്മള് ശീണിക്കും.
അതേന്നെ. ഒണ്ടാക്കി തീരുമ്പോ നമ്മളെ വെശ പ്പെല്ലാം കഴിയും
ആഹ് ഇണ്ടാക്കി, വെശപ്പൊക്കെ തീയ്യും വടെ പിന്നെ മക്കക്ക് ചെപ്പാ ത്തിനോടൊന്നും വെല്ല്യേ ഇഷ്ട്ടല്ല ന്നാലും ചെൽപ്പോ രണ്ടെണ്ണം തിന്നണത് ഒന്നേ തിന്നൊള്ളൂ അത്രേള്ളു
ഇവിടേ അങ്ങ ഇവിടെയും അവർക്ക് ചപ്പാത്തി ഇഷ്ടവ കേട്ടോ, ഞാൻ ഞമ്മള് വീട്ടിഉണ്ടാക്കണ കടേന്ന് വാങ്ങ്ണേക്കാലും, കൊറച്ചെല്ലാം കട്ടിയാണോല്ലോ, അപ്പൊ അവർക്കിങ്ങനെ ചപ് പ്പാത്തി അധികം ഇഷ്ട്ടവല്ല ന്നാ കഴിക്കും, അത്രേഒള്ളൂ, ഉണ്ടാക്യാ കഴിക്കും. ആഹ് കടേന്ന് വാങ്ണ ചപ്പാത്തി ഇവര് വെർതേ ഇങ്ങനെ പച്ചക്കാണെങ്കിലും കഴിക്കും. പക്ഷേ അത് കഴിച്ചൂടന്നാണ് പറയുന്നത്
ഏഹ് ബിര്യേണിക്കെങ്ങനേ ങ്ങള് ചിക് ചിക്കനോട്ട ബീഫോട്ട ണ്ടാക്കല് അധികം
ആഹ് അവ്ടെ മക്കക്ക് ബീഫിനേക്കാലും ഇഷ്ട്ടം ചിക്കനാണ് അപ്പഴ് ചിക്കനാണ് കൂടുതലുണ്ടാക്കുന്നത്.
ആഹ് പൊരിച്ചിട്ടങ്ങനെ വെക്കാകാരല്ലേ, അതോ മറ്റേ ചേൽക്കാ
പൊരിച്ചിട്ടും വെക്കും, ആഹ് പൊരി കറി വെച്ചിട്ടും ആക്കും, രണ്ട് രീതീലും ചെയ്യും. ഏഹ്.. ആഹ് പൊരിച്ചിട്ടാവുമ്പോ വേറൊരു ടേസ്റ്റാണ്. പിന്നെ എന്നും
ആഹ് പൊരിച്ചിട്ടാകുമ്പോ ആഹ് വേറെ ടേസ്റ്റാണ് ചോറെങ്ങനെ ഉ ഇടലാണോ അതോ വള്ള കടന്ന് വറ്റിച്ച്ട്ക്കലാണോ ആഹ് അത് രസാണ്. ഊറ്റി ഇട്ന്നേക്കാൾ രസം വള്ളത്തില്ട്ട് ഞാൻ വറ്റിക്ക്ന്നതാണ്
ആഹ് പക്ഷെ ഊറ്റി ഊറ്റി ഇട്മ്പോ അതിന്റെ ഗുണോവെല്ലാം പോകുന്നാണ് എല്ലാരും പറയുന്നത് ടേസ്റ്റെല്ലാം വെള്ളത്തിൽ പോകുന്നുപറഞ്ഞു
ആഹ് ഞാനാദ്യം വെള്ളത്തില് ങ്ങനെ ഊറ്റി ഇട്ക്കലേര്ന്നു. ച്ച് വള്ളം വറ്റിച്ച്ട്ക്കലറീല. കാരണം എത്രേ വള്ളം വള്ളത്തിന്റെ ഒര് പാകത അറിഞ്ഞിര്നില. ഇപ്പ പിന്നെങ്ങനെ എടക്കൊക്കെ വെച്ച്ട്ട് ഞാന് വെള്ളം കമ്മിയാണെങ്കി കൊർച്ച് വള്ളം പാർന്നൊട്ക്കും. അങ്ങനെ ചെയ്യെ
ആഹ് അങ്ങനെ ചെയ്താതി പിന്നെ ബിരിയാണീന്ന് വെച്ചാ നമ്മക്കൊര് ക എയ്റ്റി പെർസെന്റേജ് വേവായ്റ്റ് പിന്നെ മ്മിട്ടെട്ക്കാനല്ലേ പറ്റു പക്ഷെ വീണ്ടും തണുന്ന് കഴിയുമ്പത്തേക്കും അത് ഡ്രൈ ആവുല്ലേ
അപ്പ പിന്നെ നമ്മളെ വീട്ടില്ണ്ടാകുമ്പല്ലേ മക്കക്കൊക്കെ ബിരിയാണ്യോക്കെ ഇഷ്ട്ടാവോണ്ട് ഓലിക്ക് കൊഴപ്പല്ല ഓല് എങ്ങനെ കൊട്ത്താലും ഓല് ത്ന്നും രണ്ടീസം ദിവസം മൂനീസൊക്കെ ഇവടെ ബിരിയാണി ആയി എവ്ട്ന്നേലും ബാലൻസില്ലത് ത്ന്നും
അത് തന്നെ ഇവടെ അങ്ങനെന്നെ ആഹ് ആഹാരമാണ് അത് തന്നെ ആഹ് ആഹാര ങ്ങനാണെ സ്വന്തായ്ട്ടെല്ലാം കഴിക്കും മറ്റേ വെള്ളച്ചോറാണെങ് ഭയങ്കര പാട് എന്തെല്ലാം കാര്യങ്ങള് പറയണം
അതെ ഇപ്പൊ കൊറെ കൂട്ടാനൂ ണ്ടാക്കണം അയ് ശരിയാണ് പിന്നെന്താട്ട അരിയൊക്കെ പൊടിപ്പിക് വീട്ട്ല് പൊടിപ്പിക്കലൈക്കാരലെ റേഷൻകടേന്നൊക്കെ കിട്ടലില്ലേ അരി
അരി വീട്ട്ല് ഇ റേഷം കടേന്നെ ആഹ് റേഷ് ഷം കടേന്നരി കിട്ടും അത് കൊറച്ച് പൊടിപ്പിക്കും പിന്നെ ഈ പുട്ടിന്റെ മാവ് സപ്പറേറ്റ് കിട്ടും
അപ്പം ആഹ് അതിന് അതിന് സെപ്പറേറ്റ് വാങ്ങും ആഹ് ആഹ് പിന്നെ ഉറട്ടി എന്നച്ച പത് പിന്നെ കട്ടിയൊള്ളേന് നമ്മളങ്ങനെ പറയണം ഇടിയപ്പം അതാണ് തി
എന്ത് പൊടിയായ്ട്ടാ ണ്ടാക്ക്ണേ
അത് അരിപ്പൊടയ്നിമാ നമ്മള് റേഷൻ കടേന്ന് വാങ്ങിച്ച അരിപ്പൊടി പൊടിച്ചിട്ടുണ്ടാക്കും
അയ്ശരി ഏ ഇബടൊന്നും അങ്ങനെ ഓറോട്ടിലൊന്നും
ആഹ് ഇവടെ പത്തിൽ അങ്ങനെ അധികം ഉണ്ടാക്കത്ത് ത്തില്ലട്ടൊ പാടും പിന്നെ നൈസല്ലേ ഇവിടെ അങ്ങനെ ആർക്കും അങ്ങനെ അധി കൊഷ്ടൊല്ല അതോണ്ട് ഒൺലി ചപ്ത്തി പ്പാത്തീടാര്യം പറഞ്ഞോലൊരണ്ണം
ആവും
അങ്ങനെ അധികം ആർക്കൊങ്ങനെ ഇഷ്ടൊല്ല അതുകൊണ്ട് അങ്ങനെ വല്ല പ്പോഴൊങ്ങനാ ഉണ്ടാക്കേള്ളൂ
അയ് ശരി അതെ പത്തലൊക്കെ എപ്ലേലൊക്കെണ്ടാക്കേണ്ട് അങ്ങനൊക്കേണ് എന്നായ്ക്കോട്ടെ വേറെ കൊഴപ്പൊന്നുല്ലല്ലോ ന്നാ പിന്നെ വിളിക്ക ഓക്കോ ന്നാ ന്നാ ശരി